ആ എന്തെക്കെ ഇണ്ട് വിശേഷം
ഓ നല്ല വിശേഷം സുഖാണ്
കാലാവസ്ഥ ഒക്കെ മയ ഉണ്ടോ അയുടെ
ല്ല ഇന്ന് നല്ല വെയിലാ
ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്നലെ ഏ അതേപോലെ തന്നെ ഒരു മൂടായിരുന്നു മഴയില്ലായിരുന്നു അവിടെ ഇന്നലെ മഴ ണ്ടായിരുന്നോ
അഡ്
ഇന്നലെ മഴ ണ്ടല്ലേ പിന്നെ മെനഞാന്ന് നല്ല മഴയായിരുന്നു ഇവിടെ ഇന്നലെ മൂഡല് ആയിരുന്നു ഇന്നും ഇപ്പ നല്ല വെയിലൊക്കെ കാണുന്നു എന്താ അറിയില്ല പെട്ടെന്നായിരിക്കും കാലാവ ത്ത മാറി മറയുന്നെ ഇഹ് പിന്നെ രാവിലത്തെ ഭക്ഷണെല്ലാം കഴി
എല്ലാം വിരിച്ച് കിട്ടണ്
ആ ആ വിരിച്ചിട്ടുണ്ട് അതന്നെ ഉണങ്ങിയ ഇതുവരെ മഴ ആയോണ്ട് ഒക്കെ എന്താണ് ഉണങ്ങാതെ നിക്കണുണ്ടാവൂലേ ഡ്രസ്സുകളൊ ഓക്കേ അതെക്ക്പ്പൊ ഒണക്കാന് ഇട്ട്ട്ട്ണ്ടാവുലേ ഏ
ആ ഒണക്ക്
ആഹ് പെ ആഹ് ഏതാട്ക്കെണ്ട്യേന്നറിയൂല യ്ക്കാരലേ ഉം എന്നിട്ട് ഭക്ഷണല്ലോ രാവിൽക്കത്തെ കയ്ച്ചോയ് രാവിൽക്കത്തെ ഭക്ഷണെല്ലാം കയിച്ചോ ഓ എന്തേനി രാ എന്തേനി രാവിലെ ണ്ടാക്കിയെതെന്തേനി
രാവിലെ അപ്പോം മുട്ടക്കറി
അപ്പും മുട്ടക്കറിം ആഹ് ഞങ്ങള് വെടെ ഉം തേപോൽ തന്നെ ദോശിം കടലക്കറിയാണെ ണ്ടാക്കല് എന്താ അപ്പാണ് ഇങ്ങള് ഇ ണ്ടാക്കിയത്?
ഉം ഞാന് നീർദോശ നീർദോശ
നീർ നീർദോശ അതായത് ഏഹ് നീർദോശാന്ന് പറയണാണെങ്കില് ഇൽ കേട്ടുണോച്ചാല് ഇൻക്ക് വല്ലാണ്ടാണ്ട് പുടുത്തല്യ ഞാൻ എവിടോ കേട്ട മാതിരി എന്നാ അത് എങ്ങനെയാണ് ഞമ്മള് സാധാ ദോശ് ആണാ അരി അരച്ചിട്ടിള്ള ആ ദോശയാണോ നീർ ദോശാന്നറിയുന്ന്. അയിന് നിങ്ങൾ നിർദോശാന്നാണോ പറയല് ഏഹ് ഞാന് ദോശാന്ന് ഞങ്ങള് സാധാ ദോശയാന്നാ മറ്റതിനും ഉയുന്ന് ദോശാ ഇ ഇതിന് നീർദോ ഇതിന് സാധാ ദോശാന്നാണ് ഞാൻ എവിടോ കേട്ട മാതിരിയിണ്ട് ഇൻക്ക് നീർദോശാന്നറഞ്ഞാണ് ഇങ്ങള് ഈ ദോശേല് എങ്ങനെ തേങ്ങ അര ച്ചിടോ? ഏഹ് ഉം യേം അരി അരക്കുമ്പോ തന്നെ അരി മാത്രം ചെലോര് തേങ്ങ മിക്സില് അരച്ചിടണോലുണ്ട് ചെലോല് തേങ്ങ സ്വന്തം തേങ്ങ അരീം കൂടി അല്ല മാവിലേക്ക് തേങ്ങ ഇട്ണോലുണ്ട് അങ്ങനെ ഒക്കെയിണ്ട്. അതുകൊണ്ടാ ചോയിച്ചത്.
ആ അങ്ങനെ ഇട്ടാ പിന്നെ കർ റിന്റെ ആവശ്യംണ്ടാവുല ലെ?
ആ ഇല്ല കന്നാലും. ആ മാവിലേക്ക് തേങ്ങട്ടാല് കടിക്കാനും നെയ്ൽത്ണ്ടാവും. അപ്പൊ അയിലേക്ക് മുട്ടക്കറി എങ്ങനെ ഇങ്ങള് തേങ്ങരച്ച് വെക്കാണോ? ചെയ്യാ എങ്ങനെ?
ആഹ് തേങ്ങ അരച്ചു വെക്കും അരക്കാതെ പിന്നെ റോസ് ച്ചായിട്ട് വെക്കും.
ചാക്കിയാണ്ട് വെക്കൂലെ ഏതാണ് കൂടുതല് മുട്ടറോസ്റ്റാവൂലെ രസണ്ടാവ അതിലേക്ക്. എപ്പഴന്താശ്യേ ഇന്നായോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണെ ഇൻക്ക് ദോശയ് ൻക്കെരുള്ള കറീനോടാ ഇഷ്ട്ടം കൂടുതല് എരിവുള്ള കൂടുതല് ഏയ്‌ ആഹ് ആഹ് റോസ്റ്റ് മ് ആഹ് ആഹ് മറ്റേത് തേങ്ങാ കറ്യാണങ്കില് അത്ര എരിവ്ണ്ടാവൂല ല്ലോ നമ്മള് കൊറച്ച് കൊറക്ക്യൂലേ തേങ്ങക്ക് ക്ക് കറിവെക്കുമ്പോ എന്നിട്ടെങ്ങനെ ഭക്ഷ ഉച് ഉച്ചക്കെക്ക്ള്ള ഭക്ഷണൊക്കെ തയ്യാറ ആയോ
ഓ ഉച്ചക്ക്ള്ളതൊക്കായി
രാവിലെ തന്നെ ഒക്കെ ആക്കേയ്ക്കാരോം ലേ ഭക്ഷണം പണികളൊക്കെ പെട്ടെന്ന് കയ്യ് കൈയ്യൊയ്കാരം ലേ ഇങ്ങൾ
ഞാനെ ഇപ്പി ഇന്ന് കൊറച്ച്നേരം വെയ്കി ജി നെല്ല
ആണോ അതെന്തെ നേരം വൈകിയത് വേറെ വേറെ ആ നിങ്ങള് കൊണ്ടയാക്കലാണോ അല്ലെങ്കി സ്കൂൾ ബസില് അല്ലേ ഇങ്ങള് കൊണ്ടയാക്കലാ ബ ബസ്സില് അല്ലെ ഇങ്ങള് കൊണ്ടയാക്കി ആക്കലാവൂലേ
ആഹ്
ആ അതേ പോലെ വിളിക്കാനും പോകേണ്ടി വരൂല്ല അടുത്താണോ സ്കൂളൊക്കെ
അല്ല വിളിക്കാൻ പിന്നെ ഒരു ഒരപ്പണ്ടാവും
ആഹ് അപ്പം കൊഴപ്പൊന്നും ഉണ്ടാവൂല അല്ലെ ആഹാ വിളിക്കാാന് പോകേണ്ട ആവശ്യ ചില പോകാൻ കുണ്ടയാക്കാൻ അതൊരു പണി തന്നെയണല്ലോ രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ അതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ പോകുന്ന കൊണ്ട് പെട്ടെന്ന് ചോറും ഒക്കെ ആവുല്ലോ അവര് ചോറൊക്കെ കൊണ്ടു പോവുന്നവരാണോ എങ്ങനെയാണ് ഭക്ഷണം അവിടെന്ന് കിട്ടുവോ ഭക്ഷണം അവിടുന്ന് കിട്ടും ക്കാറല്ലാം അപ്പം പിന്നെ കൊഴപ്പമില്ല അപ്പൊ നിങ്ങളെ പണികളൊക്കെ നേരത്തെ കഴിയൂലേ ആ അലക്കാന
ഉള്ളിൽ അലക്കാനാണ് ഉം
ഒരു പണിയാണ് അലക്ക്ന്ന് പറയണത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്ന അലക്കി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ കുളി കുളിക്കണം അല്ലെങ്കിൽ മേലെന്ന് വെള്ളമായിട്ട് പിന്ന ഇങ്ങനെ അടുക്കളയിൽ തന്നെ നി ക്കുമ്പോ തന്നെ ഒരു ചൊർച്ചിലാണല്ലോ
ഉം ഉം
പിന്നെ അല്ല അപ്പങ്ങള് ഏ ഭക്ഷണം എന്താ തയ്യാറാക്കിയത് എന്താണ് ഉച്ച ഉച്ചക്കത്തേക്ക്
ഉച്ചക്ക് ചോറുണ്ട് ചോറൊക്കെ പിന്നെ മുതിര ഉപ്പേരി വെച്ച്
മുതിര ആ ഉപ്പേരി വെച്ചിട്ടുണ്ടാവലേ മുതിര ഉപ്പേരി വെക്കുക അത് എങ്ങനെ വെക്ക നിങ്ങൾ മുതിര മുതിര കുതിർക്കണോ ഉപ്പേരി
ആ മുതിര കുതിർക്കണം
ആ മുതിര കുതിർക്കണല്ലേ ഉം ഉം നല്ല ആ മ് താളി അ എങ്ങനെ താളിക്കല് വെച്ചാല് നിങ്ങള് എന്താണ് വെള്ളത്തിട്ടാണ്ട ആദ്യം ഒന്ന് ഇതാക്കിയിട്ടും വെളിച്ചെണ്ണൽ ഇിട്ടാണ്ട് പിന്നെ വറവിടലാണോ അതിന താളിക്കല് പറേണങ്ങള് അങ്ങനെയല്ലേ ഇങ്ങട്ട് മുതിര കൂ ഉപ്പേരി മുതിര ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഉപ്പേരിയൊന്നും ഇത് വെച്ച് വെരെ വെച്ച് കൂട്ടീട്ടില്ല അതാണ് ചോയിച്ചത് ഏ അപ്പതില് തേങ്ങ അയിലേക്ക് തേങ്ങിയര അങ്ങനൊന്നും ഇടൊന്നുല്ല ഒന്നുടു ടൊന്നുല്ല ല്ലേ
ഇല്ല ഇല്ല
ആ അങ്ങനെയാണ് ലേ
ഇട്ടിട്ട് നമക്ക് വേണെങ്കില് വെയ്
ആ വെയ്കുന്നേരം ചായക്ക് റെഡിയാക്ക ല്ലെ ഉം തേങ്ങിം ശർക്കരിയൊക്കെ ഇട്ടിട്ട് അതായത് ഈ ചെറുപയറും മമ്പയറൊക്കെ ഏ തേങ്ങയും അതേപോലെ തന്നെ ശർക്കരിയും ഇട്ടാണ്ട് വെക്കുന്നില്ലേ അതേ പോലായിരിക്കൂ ലെ മുതിരിയും വെക്കല് വൈകുന്നേരം ചായക്കൊക്കെ ഉം ഇവിടെ അങ്ങനത്തെ ഏ അങ്ങനത്തതൊന്നും ണ്ടാക്കാറില്ല ഞങ്ങള് വേറെ എ എന്തെങ്കിലൊക്കെ അതും എപ്പോയും ഒന്നും ണ്ടാക്കാറില്ല എടയ്ക്കെ പ്പേങ്കിലൊക്കെ ണ്ടാക്കും ഇങ്ങനെ ഏ തേ പോലെ തന്നെ പലഹാ ഹാരങ്ങള് ആ ആയിട്ട് നോ മ്പിന്നെല്ലാം ഉണ്ടാക്കും പലഹാരങ്ങളൊ ക്കെ അവിടെ ണ്ടാക്കാറില്ലെ നോമ്പിനെ ക്കെ പലഹാരങ്ങളൊക്ക്‌ ക്ക ണ്ടാക്കാറില്ലേ അ ആ നിങ്ങള് സമ്മൂസ ഷീറ്റിലാ ഞങ്ങള് ആ ആ ഞങ്ങൾക്ക് സമ്മൂസ ഷീറ്റ് ഇഷ്ടല്ല അത് ഒരു വേറോരു താണ് ഞങ്ങള് വേഗം എന്താ നമക്ക് അതിനെക്കാട്ടി ടേസ്റ്റ് തോന്നിയത് ഞങ്ങള് പത്തിരി മൈദപ്പത്തിരി ഇല്ലേ മൈദ കൊണ്ട് പത്തിരി പരത്തിയാണ്ട് ആ ആ ദോശ ചുട്ടാണ്ട് എങ്ങനെ അപ്പൊ സമൂസ ണ്ടാക്ക
ദോശ ചുട്ടിട്ട് ഏ ഉം ദോശ ചുട്ടി ട്ട് മസാല ഒക്കെ ഫില്ലെയ്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പില് ഏതെങ്കിലും ഒരു ഷേപ്പില് മടക്കുക അല്ലെങ്കില് സമൂസന്റെ ഷേപ്പില് വാണെങ്കിലും മടക്കാ ന്നട്ട് എണ്ണയിലിട്ട് പൊരിക്ക
ട്ടാണ്ട് ഞ ഞങ്ങള് ണ്ടാക്കാറ് ചിക്കൻ റോള് മാത്രാണ് അത് എന്താണ് ഏഹ് ഏ ദോശ അതേ പോലെ തന്നെ നീർ നെയ്യില് ദോശ ചുട്ടിട്ട് പിന്നെ ഞമ്മള് കോയിമുട്ടേല് മുക്കിയിട്ട് പിന്നെ അമ്മള് ബ്രഡ് പൊയി പൊടി താ ക്കൂലേ റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയങ്ങനെ ഇതാക്കൂല്ലേ അല്ലാണ്ട് ഇതുവരെ ഞങ്ങള് ദോശ ചുട്ടിട്ട് ക ഏ സമൂസ ഉണ്ടാക്കിട്ടില്ല അ മൈദ മൈദ കൊയച്ച് പത്തിരിയാക്കിയ ഞങ്ങള് സമൂസ ചുടൽണ്ട് നാല് ഒരു പത്തിരി നാലെണ്ണ ആക്കിയണ്ട്
ആ ആ
ക്യണ്ട് അങ്ങനെ ഞങ്ങൾ ഇതുവരെ സമൂസ ഇണ്ടാ ക്കെത് ഇതുവരായിട്ട് ഇങ്ങനത്തൊരു ഇത് ഇനിയൊന്ന് ചെയ്തു നോക്കണം നിർ പറഞ്ഞ സ്ഥിതിക്ക് നല്ലോണം നന്നാവു ഉണ്ടാവുലേ കൊഴപ്പൊന്നും ഉണ്ടാവൂലേ ഇക്കാവെല്ലേ എ ഞങ്ങള് ചിക്കൻ റോളാണ് അങ്ങനെക്കെ ഇണ്ടാക്കല് ദോശ ചുട്ടിട്ട് ദോശ ചുട്ടിട്ടു ചി ചിക്കൻ റോളാ ഉണ്ടാക്കൽ അല്ല ദോശ ചുടുകന്ന് പറഞ്ഞാൽ സാധാ ദോശ്
ക്ക് മസാലെക്കെ ഏകദേശം ഒരുപോലെന്നെയാണല്ലോ
ആ മസാല ഇട് പോലെണ് പക്ഷെ ആ മസാല ഒരുപോലെയ ഇണ്ടാവുക നിങ്ങള് യതേത് ങ്ങള് സമൂസ ഇണ്ടാ മുംബൈയിലേക്ക് ഇതേപോലെ തന്നെ ഇത് ചേർക്കാറുണ്ടോ. മല്ലിപ്പൊടീം മഞ്ഞപ്പൊടീം മുളക് പൊടീം പിൻ ബിരിയണി മാലക്കെ ചേർക്കാറ് ട്ടോ എങ്ങനെയാണ്
ഇല്ല മ മല്ലിപ്പൊടിയൊന്നും ചേർക്കൂല
ചേർക്കൂലല്ലേ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ആവും ആ ആ ബിരിയാണി മസാല ചേർക്ക് ഗരം മസാലെ ബിരിയാണി മസാലെ ഗരംമസ എശം ചിക്കൻ മസാല ഇണ്ടാവും ആഹ് അങ്ങനെ ചേർ കേൾക്കാറില്ലേ ഞങ്ങള് ഇണ്ടാക്കല് എന്താണ് ഇതേപൊലെ തന്നെ മൊളക് പൊടി ചേർക്കാറില്ല മല്ലിപ്പൊടി ഒരു തുള്ളി പേരിന് ഒന്ന് ഇട്ടിന്നന്നുള്ളൊരു പാറ്റിക്കല് പാറ്റിക്കും അതേപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ചധികം ഇടും പിന്നെ അതേപോലെ തന്നെ മഞ്ഞ പൊടി ഇടും ആ പിന്നെ ബിരിയാണി മസാല അങ്ങനത്തൊക്കെ മസാലകൾ ഇണ്ടെങ്കിൽ അങ്ങ് അതും ഇടും അങ്ങനെ ഞങ്ങള് ഇണ്ടാക്കാറ് ഇനിയിപ്പോ ഇതായിട്ടോ എന്താണ് സമൂസെം കട്ട്ലേറ്റും ഒക്കെ അങ്ങനെ തന്നെ ഇണ്ടാക്കാറ് ചെലോൽ കാണ്ണ മഞ്ഞപ്പൊടിം മാത്രം ഇനിപ്പ് എന്റെ ബന്ധുവീട്ടിലൊക്കെ ഉണ്ടാക്കാറ് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ അവരെന്താ കുരുമുളക് പൊടിം മാത്രെ ഇടുള്ളൂ വെറൊരു
അല്ല ചിക്കൊ കൊറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൊടുക്കണം പിന്നെ മുളക് പൊടിം മല്ലിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പല്ല
ആ മുളക് പൊടി ഞങ്ങളും ചേർക്കാറില്ല ആ ആ ഞങ്ങള് മുളക് പൊടി ചേർക്കാറില്ല അതെ എനിക്ക് ഇഷ്ടല്ല അത് മുളക് പൊടി ചേർത്താൽ തന്നെ അതിന്റെ കളറും മാറും പിന്നെ അതേപോലെ തന്നെ എരിവും കൂടും ആ കൂടെ നമ്മളെ എരിവിനനുസരിച്ച് കുരുമുളകിന്റെ ഒരു കുരുമുളക് പൊടിന്റെ ഒരു എരിവും അതേപോലെ തന്നെ മുളക്പൊടിന്റെ എരിവും തമ്മില് വ്യത്യാസം ഉണ്ടല്ലോ
ആഹആ അതെ മുള കുരുമുളക് പൊടിക്ക് ഉ ആണ് ടേസ്റ്റ്
കുരുമുളക് പൊടി ആ അങ്ങനെ എങ്ങനെ നിങ്ങൾ കുരുമുക് പൊടി വാങ്ങല് അല്ലെങ്കിൽ വീട്ട ൺ ണ്ടോഎങ്ങനെയാണ് ആ ആ അതുകൊണ്ട് കുഴപ്പില്ല പീടികേന്ന് ഞങൾ അന്ന് മുളക് കുരുമുളക് പൊടിഒന്നും ഒരിടതുമുണ്ടാവില്ല. വെറെ എരിവും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ഞാൻ രണ്ട മൂന്ന് പ്രാവശ്യം വാങ്ങിട്ട് പെട്ടു പോയിണെ വെറുതെ വാങ്ങുന്നതാണ്അത് ആ എത്ര എത്ര ഇട്ടാലും ആൻറ്റിഒരു എരിവ് കിട്ടൂലേ നമ്മളെ വീട്ടിൽ നിന്നാവുമ്പോൾ നല്ല എരിവിലും ഇതാവും അത്യാവശ്യം നമ്മള തന്നെ പൊടിച്ചുണ്ടാക്കുമ്പോൾ ഉണക്കി പൊടിച്ചുണ്ടാക്കുമ്പോ നല്ല എരിവ് ഇതൊക്കെ കിട്ടും പക്ഷെ പീടികേന്ന് വാങ്ങുമ്പോ വാങ്ങുമ്പോൾ എന്താ ഒരു എരിവ് ഒന്നും കിട്ടണില്ല ഒരുഇത്ഇല്ല അങ്ങനെയാണേ പിന്നെ ഏ വൈകുന്നേരം ചായൊക്കെ ഉണ്ടാക്കാറ് ഏ കടി ഉണ്ടാക്കാറുണ്ടെന്നോ
ഇല്ല എന്നും ഉണ്ടാക്കൊന്നില്ല ചിലപ്പോക്കെ ബ്രെഡും മുട്ടയക്കെ ഉണ്ടെങ്കി അത് പൊരിക്കും അല്ലെങ്കില് മുട്ട പഴൊക്കെ ഉണ്ടെങ്കില് അത് രണ്ടും പുഴുങ്ങിട്ട് കൊടുക്കും പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ
ആ ബേക്കറി പലഹാരങ്ങൾ
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഉം
അങ്ങനെയ ആാവൂല്ലേ ഞങ്ങളും അതേപോലെ തന്നെ അധികം ഒന്നും ഉണ്ടാക്കാറില്ല പിന്നെ ബേക്കറി പലഹാരങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിലോ മക്ച്ചർ വർത്തായക്ക് അങ്ങനത്തെക്ക ഓരോന്ന ഉണ്ടെങ്കിലും അങ്ങനെ ന്നാലല്ല ഇടക്ക്പ്പഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഈ മയത്തൊക്കെ നല്ല രസം ഉണ്ടാക്കിയ അതേപോലെ തന്നെ എണ്ണക്കടികള് ചൂടള്ള ഉള്ളിവട അങ്ങനത്തെതൊക്കെ കഴിക്കാൻ നല്ല രസണല്ലോ എന്നാൽ ആയിക്കോട്ടെട്ടോ ഞങ്ങളെ വിളിക്കാട്ടോ ഏ കൊറച്ച് പണിയുണ്ട് ഞാൻ വിളിക്കട്ടോ
ഓക്കെ